ഓ കവിത
കേക്കാവോ
ആഹ്കേ ക്കാം
മം പറഞ്ഞോ
കവിത കവിത കവിത എന്ന് പറഞ്ഞാന്താ അതിന്റെ അർത്ഥം എന്താ
കവിതേടെയോ
ആഹ്
ആഹ് ഐ ഡോ നോ എനിക്കിഷ്ടമല്ലാത്തൊരു പേര കവിത മാറ്റണം
ആ ഫാത്തിമ നൂറ ഫാത്തിമ ഷഹർബാൻഅങ്ങനെ എന്ത്ട്ടു ടെ
ഇടണം മെന്നുണ്ട് എന്നാ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും
ഫാത്തിമ ഫാത്തിമ നല്ല പേർല്ലേ
അതെ
ഫാത്തി മ
ഒരുപാടുണ്ടല്ലോ
പേര് ഇഷ്ടംമാരി ഉണ്ട്
ഓ
ഫാത്തി ഫാത്തിമന്ന്ണ്ട് കൊറെ പേരുണ്ട്ന്ന് പറയഫാത്തി അല്ലെങ്കി ഫാ ഇത് പന്തങ്ങളെ പേര്‌ പറഞ്ഞെ ഫാത്തിമാ കവി താന്ന് ആക്കിയാല് ആഹ് ഫാത്തിമ കവിത ആക്കിയാല്
ഉ നല്ലായിരിക്കും അപ്പൊ ഹിന്ദു മുസ്ലിം മിക്സ് ആണല്ലേ
ആഹ് അല്ലെ കവിത ഫാത്തിമ ആക്കിയാല്
ഇപ്പെ ല്ലാം ചെക്ക് ചെയ്ത് ഫാത്തിമ ആ
സലീംന്ന് പറഞ്ഞ എന്താ മുസ്ലീ കുമാർ പറഞ്ഞാല്ലോ
ഹിന്ദു
ആഹ്
ആ ഇവിടെ വീട്ടില്താ മസിക്കീല്ല
ഏ
വീട്ടില് സമ്മതി
സമ്മദിക്കു ല കഇരുപത് വയസ്സായതിന്റെ പ്രശ്നാണ്
ഏ
നിങ്ങള് വിചാരിച്ചുണ്ടാവും ഇപ്പോ ബോയിയായ മതിന്ന് വിചാരിച്ചിട്ടുണ്ടോ നിങ്ങള്
കേട്ടില്ല
ബോയി ആയ മതിന്ന് കരുതുന്നുണ്ടോ എന്ന്
ആ ഉണ്ട് എനിക്ക് കൊറെ കാര്യങ്ങൾ വെച്ചിട്ട് തോന്നിട്ടുണ്ട് കാരണം ലക്കല്ലേ ബോയ് ഏ
എന്താ പോയി എന്താ
നൈറ്റ് പുറത്തു പോവാം ആരടത്തും ചോദിക്കണ്ടാ പോവാ വരാ എപ്പാണേങ്കിലും വരാല്ലോ
ആ ഇന്റെ വീട്ടിലൊക്കെ ആറ് മണികഴിഞ്ഞ് കേറി യാലേ ഇപ്പ എന്റെ ഉമ്മ ഒമ്പണി വരെ കാത്ത് നികൂ അത് കഴിഞ്ഞ പിന്നെ ഞാൻ പുറത് കിടക്കണം
ആണോ
ആഹ്
അങ്ങനൊക്കെയുണ്ടോ പൊതുവെ ബൊയ്സ്ൻ ഫ്രീഡം അല്ലേ
എനിക്ക് നിന്ന ഫ്രീഡം ഒന്നും കിട്ടാലോട്ടോ ഇന്നോട് പുറത്ത് പോയിക്കോന്ന് പറയും പക്ഷെ ഒമ്പത് മണിമ് മുമ്പ് പെരെ വരണം അതായത് രാവിലെ പോവാണെങ്കില്
ആഹ്
ആറ് ആർ മണിന്റെ മുന്റെ ആർ മണിന്റെ മുമ്പ് വീട്ട് കേറണം പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ വീട്ടിൽ കേരണം
ഓ അങ്ങനെയൊക്കെ ഉണ്ടൊ
ഉം
ഓ കേറിങെ
ഉം കേയറിങ്
നല്ലതല്ലെ അങ്ങനെ
ആ സാധനം കളയല്ലിട്ടൊ ലേറ്റ് ഒന്നും ഒരാളേ മലയാളി ഹലോ
ആഹ് പറഞ്ഞോ
ആ മലയാളി
ങേ
ഇങ്ങെളന്തേ പറഞ്ഞേ
അങ്ങനെ ഒരാളെ നമ്മളെ സ്നേ കേയറിയാനൊകെ ഉള്ളത് നല്ല കാര്യല്ലേന്ന്
ആഹ് നല്ലതാ നിങ്ങൾ പറഞ്ഞ ഫ്രീഡം നല്ലൊലിപ്പൊ
എവിടെ ഇവിടോ
ഇന്റെ വീട്ടിലെ
ഫ്രീഡംന്ന് വെച്ചാ എന്താ എവിടെലും പോയാ ഒരുപാട് ലേറ്റ ആവത് സന്ധ്യ അഴിയരുതെന്ന് അങ്ങനൊക്കെയുണ്ട്
എനിക് പത്തുമണിക്ക് ശേഷം വീടിന് പോറത്ത് എറങ്ങാൻ പറ്റുല
ആഹ് അന്നേരം ഇവിടെ അവിടെ പോവരുത് ഇവിടെ പോവരുത് അങ്ങനെയൊക്കെയുണ്ട് ഉം ഉത്സവത്തിൻ പോവാൻ
ആഹ് ഉത്സവത്തിൻ പോയണ്ട് അത് ഒമ്പത് മണിക് മുമ്പേ ഞാൻ വീട്ടിൽ കേറും
ഉം നമ്മള് പോയ പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടെ വെരു അതുകൊണ്ട് വിടത്തില
ഫ്രീഡം നിങ്ങക്ക് ഫ്രീഡം ഉണ്ട് ഞമ്മക്ക് ഫ്രീഡം ഇല്ല
ഉം നമ്മക്ക് ഫ്രീടം ഇല്ല നിങ്ങക്ക് പിന്നെയും ഉണ്ട് ബോയി അല്ലെ
പിന്നെ രണ്ടാമതെ എന്താ
എന്തുന്ന്
ഫ്രിടം രണ്ടാമത്തെ എന്താ നിങ്ങൾ ആവണം കരുതിയേ
ബോയിടെ പിന്നെന്താ നിങ്ങൾക്ക് പിന്നെ എന്താ പെണ്ണുങ്ങളെ പോലെ കഷ്ടപ്പെടാണ്ടല്ലോ ഒരുപാട്
ഏ എ
സുഖ അല്ലേ ജീവിതൊക്കെ
ഏ നല്ല സുഖാട്ടോ
ഗേൾസിന്റെ എല്ലാം കഷ്ടപ്പാട് ഇങ്ങക്ക് ഇല്ലാല്ലോ
ഏ
ആഹ് ഇല്ല
എന്തിനിള്ളേ
എന്താണ്
എന്തിനിള്ള കഷ്ടപാട്
വീട്ടില് പണി ഫുള്ള് ചെയ്യണ്ട ഗേൾസിന് അതെല്ലാം ചെയ്യണ്ടേ
വോയ്സ്ചെയ്യൂലാന്നാരാർഞ്ഞെ
ബോയ്സ് വീട്ടില് അരിയും അതൊക്കെ വെക്കുവോ ചോറും കറിയെല്ലാം വെക്കുവോ
എന്റെ വീട്ടില് അടിച്ചാരി തൊടക്കല് ഞാനാ
എന്ത്
അടിച്ചുവാരി തുടക്കൽ
അത് സിമ്പിള്
ചോറും കറിക്കെ വക്കാനറിയാത്തോണ്ട ഞാൻ വെച്ച ഇവിടെ ആരും തിന്നൂലേ
ഹോസ്പിറ്റലിലാ
ആഹ് അല്ലാരും അല്ല അങ്ങനല്ല വാണ്ടി വരുമ്പോ അറിയാ ഞാൻണ്ടാക്കിയാല് അങ്ങനെന്നെ
ആ നമ്മള് ന്നെ കുക്കിംഗ് ആഹ്
പിന്നെ എല്ലാർക്കും എല്ലാർക്കൊരു കയിവ് തരൂലല്ലോ
ഇല്ല ബട്ട് പ്ര ഇത് അതിനേണ്ടി ശ്രമിച്ചാ പറ്റുവല്ലോ
മറ്റും പക്ഷേ പിന്നെ കഷ്ടപ്പാട പണിക്കൊണ്ടെ എന്നും പണിക്കൊണ്ടേ ഇങ്ങക്ക്
എന്നാലും
പൈസ മാണ്ടേ
ഉം വേണം
ആഹ് ഞാൻച്ച പെൺ കുട്ടിയായ മതീന് നാ പണിക്കോണ്ടല്ലോ
ഈ കുഞ്ഞു പെൺകോ പെണ്ണാവരുത് പെണ്ണാവേ ചെയ്യല്ല്
എന്നാ പണിക്ക് പോണ്ടല്ലോ
ആര് പറഞ്ഞു പഠിച്ചു ജോലി വേടിക്കുമ്പ പണിക്ക് പോവണ്ടേ
ആ മണ്ണ പോ പണിക്കോണ്ടല്ലോ ഏതെല് വീട്ടില്‌ പോയാ മതിയല്ലോ
ഉം തോന്നുന്നതാ പെണ്ണായിട്ട് ജനിക്കണം അപ്പ അറിയ അതിന്റെ പാട് ആണായിട്ട് ജനിച്ച സുഖം
നല്ല സുഖം കുറച്ച് കൊറെക്കെണ്ട്ട്ടോ ഇങ്ങള് പറഞ്ഞ മാതിരി കൊറെക്കെ അത് പോലാണ്
ഉം ആണ് എന്നുവച്ചാ പേടിക്കണ്ടാ രി അധികം
ആ പേടിക്കണ്ടല്ലേ
പേടിക്കാണ്ട് ജീവിക്കാം നമ്മ ക്ക് ഗേൾസിന് നൈറ്റ് എറങ്ങി നടക്കാൻ പറ്റൂല ബോയ്സിന് അങ്ങനെല്ല ഇറങ്ങി നടക്കാല്ലോ
ഉം ഉം ഇപ്പ ഗേൾസിനെ കാട്ടിലും കൂടുൽ പേടിക്കണ്ടേത് ബോയ്സാ
ഇപ്പാ ഗേൾസിനെയാ സത്ത്യത്തിൽ പേടിക്കെണ്ടെന്നാ പറയിന്നെ
ആഹ് അതാ ഞാൻ പറഞ്ഞേ
എന്നാലും എന്നാച്ച നല്ലവരുണ്ട് എന്നെ പോലത് നല്ല കൊച്ചുങ്ങളൊക്കെ
ആവോ ഫുഡ് കയ്ച്ചോ ഇല്ലല്ലോ
ആര് ഞാനാ കഴിച്ച കുറച്ച് മുന്നെ കഴിച്ചൊള്ളൂ ഇന്ന് നേരിട്ട്
ഇന്ന് ഞങ്ങക്ക് നോമ്പായത് കൊണ്ട്
ആ ഇന്നലെ ഇന്നലെ ഇന്നും രണ്ടൂസം നോമ്പല്ലേ
ഇന്നലെ ഞാ നോറ്റില്ല
അതാരും എടുക്കത്തില്ലല്ലേ
ഓ ഇട്ക്ക്ണോല്ണ്ട് ഇമ്മ എടിത്തിനിന ഇല്ല ഞാ ഇന്നലെ പണിണ്ടേനി
ആ ഓഹ് അങ്ങനെ പക്ഷെ ഇന്നത്തെ നോമ്പിനല്ലേ ഇതുള്ളെ
ആഹ് ആഹ് ഇന്ന് വെള്ളിയാഴ്ച്ച അല്ലേ
ഉം
ക്ലാസ്സില് പറയുന്നേ ആഹ്
അഓണ്ട് ഞാൻ ഇന്ന് നോറ്റു
ഉം അല്ലാതെ നോമ്പൊക്കെ വര്മ്പോ മൊ എല്ലാ എടുക്കൊ
ഓ ഞാൻ ഫുള്ളും നോമ്പെട്ക്കും അല്ലേലും
ഉം ഉം
ഫുള്ള് പർഞ്ഞാ കയ്ണത് ഇട്കു ട്ടോ
ആഹ്
ഉം അതായത് ഞാന് കഴിഞ്ഞ നോമ്പിന് നാൽണ്ണം ഒഴിവാക്കിന്
എന്ത്
പത്ത് പ നോമ്പേ
എന്തുപറ്റി
പത്ത് നോമ്പട്തപ്പോ ക്ഷീണിച്ചു പട്ടിണി കെട്ക്കല്ലേ
ആഹ്
അപ്പൊ പ്പൊ ക്ഷീണിച്ചു
ഓ അങ്ങനെ
ഉം
അപ്പയേ നിങ്ങക്ക് എല്ലാ നോമ്പും എടുക്കണം അല്ലെങ്കി നോമ്പ് പിടിച്ചില്ലെലും കോഴപ്പല്ലേ
നോമ്പ് ഞമ്മളെ ആരോഗ്യത്തിന് അൻസരിച്ച
ഒരു നോമ്പേങ്കിലും പിടിക്കണന്നുണ്ടോ
ആ അങ്ങനെ ഇണ്ട് നോമ്പോ അങ്ങ ഒരു നോമ്പോ ബാക്കി അങ്ങനെല്ല ഞാനാകെ ഒഴിവാക്കിയത് നാല് നോമ്പാ
ഉം
ഒഴിവാക്കിയത്
ഓ
ആഹ് നാലു നോമ്പ് ഒഴിവാക്കിയിട്ടൊള്ളു
ഉം ഉം ഉം എപ്പ ഈ നോമ്പൊക്കെ എപ്പഴാ പിടിക്കാൻ തൊടങ്ങിയെ
ഞാന് എട്ട്ന്നറ്റെ എട്ട്ന്നൊക്കെ തൊട്ങ്ങീണ് ഞാ ആദ്യയെ നോൽക്കും പക്ഷെ ഫുള്ളാകുല്ലെനി ചെർപ്പത്തിലേ പിന്നെ പിന്നെ വൽതായതിന് അൻസരിച്ച് ഫുള്ളായി
ഉം അങ്ങനെ നോമ്പ് മുറിചൂടാല്ലാല്ലൈ
ഉം മുർചാം പറ്റൂല അല്ലെങ്കി നോമ്പ് എടുക്കാതൊ
ആഹ് അതായിരികും നല്ല
ആ നോമ്പ് എടുത്തിട്ട് മുറിക്കരുത് ന്നാ പറയല്
ആഹ്
ഇങ്ങളവ്ടെ കാറ് മോഡിഫൈയ്ത വണ്ടിയൊന്നു ഇല്ലല്ലോ
എവിടെ
മോഡിഫൈ ചെയ്ത വണ്ടിയൊന്നു ഇല്ലല്ലോ
ഇല്ല
നാട്ടിലില്ല
നാട്ടില് ഉം കാണും ഇവിടങ്ങളില് അങ്ങനെ ഇല്ല പോണം ദൂരെ പോണം
ഞങ്ങളവടെ എട്ത്ത് നമ്മൾത് ഇവടെ മൽപ്പുറയോണ്ട് എല്ലോട്ത്തും വണ്ടിയാ
ആഹ്
വണ്ടി എല്ലോട്ത്തും വണ്ടിയാ വണ്ടിയൊണ്ട് നാല് കളിയാ ഞാനൊന്ന് മോഡിഫൈ ചെയ്തോണ്ട്ക്ക്ണ്ട്
ആണോ ഉം
ഞാനൊരു വണ്ടി മോടിഫൈ ചെയ്തൊണ്ട് ക്ക്‌ണ്ട്
എല്ലാം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടോ ചെയ്യുന്നെ അതോ
ആ ഒക്കെ ആദ്യേ മുന്നേ പ്ലാന്ണ്ട്
ഉം അത് നല്ലത
പ്ലാന് വാണ്ടേ
പ്ലാൻ വേണം എന്തിനും ഒരു പ്ലാൻ വേണം.
ആഹ്
പിന്നെ ഓ
പൗതി പൗതി പണി കഴിഞ്ഞേനെ
ഇനി ബാക്കിയ അപ്പൊ
ചെയ്യണോ
ഉം
തിനക്കെ പൈസ വേണ്ടേ
പൈസ ണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റി
ഹല്ലാ ഇങ്ങളെ മാര്യ എന്നിട്ടുണ്ടേ ഏ ഏ അഅ് ഉമ്മേ
ഓ ഉമ്മ തിരക്കിന്ന് പറഞ്ഞ
ഏഹ്
തിരക്കിന്ന് പറഞ്ഞ
ആഹ് വണ്ടിയേ
ഓ
നി സിറ്റിക്ക ന് സ്‌റ്റിക്ക വർ കൂടിണ്ട്
ആണാ മ്
അയിന് വെല്ലാതൊന്നുംല്ല ഒര് പയിനഞ്ച് റുപ്യ
ഉം ആ ആഹ്
കഴിഞ്ഞ എക്സോസ ഫാം
ആഹ് ആഹ്
എക്സോ സ് വച്ച് കഴിഞ്ഞാപണി കഴിഞ്ഞ്
ആഹ്
എക്സോസിയറ്ഞ്ഞാ മനസിലായിണോ
ഓ
എക്സോസിയറ്ഞ്ഞാ
ങാ
എന്താ
ഒന്നോടെ പറഞ്ഞേ
എക്സോസി
അ എന്തുവാ
അപ്പൊ എല്ലാം ആഹ് ആഹ് പറ്ഞ്ഞേ
ആഹ്
ആ ഫാൻ ഫാൻ ഉമ്മാ ഫാൻ ഏഹ് കേട്ടിട്ട്ന്നെ ഇല്ല ആ ആന്ന്ല്ലേ
ആഹ് ആഹ് ശരി ശരി
ആഹ് അതിനൊന്ന് ഒന്നല്ല